ഹലോ. ആഹ് കേക്കുന്നുണ്ടോ?
ആഹ്
എന്നിട്ട ന്താ വേറെന്താ വിശേഷം? ഹലോ ഹലോ ഹലോ കേക്കിൺ ണ്ടോ ഹലോ ഹലോ റേഞ്ചിൽ ആ പ്പ ഒച്ചകേക്ക്ന്ന് ആഹ് ആഹ് ഞാൻ കരുതി പോയിരുതി ആ എന്തോ പറയാൻ വിചാരിച്ചിരുന്നല്ലോ അനിയന് അ സ്കൂളൊക്കെ ഓപ്പൺ ആയോ
ഇല്ല അ സ്കൂള് ജൂൺ
ആഹ് ആഹ് ഇസ്കൂള് തൊറക്കണത് ഒരു രസാല്ലേ മ്മളൊരു ബുക്കും ബാഗും ഒക്കെ വാങ്ങി വെക്ക്‌ണ് പോതി അതെ അല്ല ഇപ്പവ്ടെ മൂടലുണ്ടോ
ഇണ്ട് മൂടലിണ്ട് വെയിലൊക്കെ ഒന്ന് മാറി മൂടിട്ടിണ്ട്
ആഹ് ഞാനത് മയക്ക് കാത്ത് നിക്കേണ്
അവിടെ പെയിതില്ല
ഇവിടെ ഞാനന്ന് പറഞ്ഞന്ന് ഹോസ്പിറ്റലേര്ന്ന് അപ്പൊ ഒന്ന് വീട്ടിൽ പെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഇന്ന് നോക്കുമ്പോ ഒരിരുട്ട്ണ്ട് പെയ്യോ അറിയില്ല
അന്റെ വീട്ടില് പാമ്പ് കേറി കേട്ട്
ആഹ് പാമ്പില്ലാത്ത സ്ഥലല്ലല്ലോ
ഹി ഹി ഏതി
ഏഹ് ചെടിണ്ടോന്നാമതെ ചെടി നോക്ക് പിന്നിപ്പെന്താ പാമ്പ് തണുപ്പേടിര്വേല്ലേ ആഹ്
അതെ മൂത്തച്ചേണ് ഇവിടെ ഇഷ്ടം പാ ഈ ചെടികളോട് ഭയങ്കര
ആഹ് ആഹ്
ചെടികള് പൂവുള്ള ചെടിയല്ല എലകൾ
ആ അതന്നെ ഇവിടെ അധികതാ
ആഹ് പാമ്പ് ഇതുവരെ കേറില്ല കേറില്ലേക്കും
അള്ളാ വാതിലോന്നും തൊറന്ന് ഇ ഞങ്ങള് ഹോളിലക്കെ തുറന്നിട്ടിക്കെരുന്നു ഉം കുട്ട്യാളക്കെ ണ്ടാവുമ്പോളാ നോക്കേണ്ട്യധികം
ആഹ് കുട്ടി ഇവിടെന്ന് ഇറങ്ങിട്ട് പോകലാ അത് ലോബേർഡ്സ് കൂട്ണ്ട് ആ ലൗബേർഡ്സ് കൂട്ടിൽ എപ്പോഴും ചേറാ
ഏഹ് ആര് വീട്ടിലുണ്ടോ വളർത്ത്ണ്ടോ
ആഹ് ഹസ്ബൻഡിനെ അയ്നോട് ഭയങ്കര താല്പര്യാ
ഏഹ്
അതുപോലെ വേറൊരു കുഞ്ഞി കിളില്ലേ കളറ്
ആ മഞ്ഞ ഇങ്ങൊക്കെ ഇണ്ടാവും തലന്റെടെ ഏ അങ്ങാടിക്കുരുവികളല്ലല്ലോ
ആഹ വേറെ എന്തോ ഒരു പേര് അതുണ്ട്
ആഹ് ആഹ് ആ അയ്ശെരി വീട്ടില് വേറെ എന്തൊക്കെയ വളർത്തല്
അയന്നെ ലൗബേർഡ്സ് ആ സാധനം പിന്നെ കുറേ സപ്പോട്ട റംബൂട്ട്
ആഹ് റംബുട്ടാൻ ഇൻണ്ടോ ഏഹ് ഏഹ് എനിക്ക് ഭയങ്കര ഇഷ്ട വീട്ടില് സപ്പോർട്ട് അധിക വീട്ടില് സപ്പോർട്ട്ണ്ടാവൂലേ
സപ്പോട്ട ഇവിടുത്തെ നല്ല മധുരാ
ആഹ് ഇവിടത്ത അതേക്കന്നെ പക്ഷെ അതില്ലേ പാകാകുമ്പത്തിന് വവ്വാല് വന്ന് കൊത്തിയിടുക
ആ നമ്മള്ടള്ളപ്പോ ഉള്ളപ്പോ. പച്ചയിൽ കൊറച്ച് വല്തായിട്ട് പച്ച ആവുമ്പേത്തന്നെ എന്ത
ആഹ് ആഹ് അങ്ങനെ കാട്ടെൽ ഉണ്ടായിരുന്നു ഉമ്മാ പിന്നെ ഇതും കുറെ ഹൈറ്റില് പോയിട്ട് പറച്ച് എട്ക്കാനും വെയ്യാത്തതിലാ മാങ്ങ ഇണ്ടായിനി ട്ടൊ കോമാങ്ങ ഇപ്രാവ്ശ്യം
ഇബടെ മാങ്ങ ഇല്ല ഇബടെ മാങ്ങമാരം ഇണ്ടെയ്നി അഹ് എന്തോ അയൽവാസെൾ എന്തോ പർണാണ്ട് ഒക്കെ കട്ട് ചെയ്തു.
ഏഹ് തെന്നെ?
കല്യാണ്ത്തിന് മുന്നെട്ടോ. ഇന്റെ വീട്ടിൽ അങ്ങത്തെ ഒര് സാധനം ഇല്ല ഇഷ്ടം ഇണ്ടോ ച്ചാല് ചക്ക ഒക്കെ ഇണ്ട് പാവ്ല് കൊറെ ഇണ്ടെയ്നി
ആഹ്
മഹാഗണി അങ്ങൻത്തെ മരങ്ങളൊക്കെ ഇണ്ട്. അയൊക്കെ അതൊക്കെ ഇപ്രാവശ്യം വെട്ടി. എന്താ അറീലാ അഹ് വെ
ഔ ഇപ്രാവശ്യം എന്നെം വെട് ആഹ് അഹ് ശരി.
തൊട്ട് താഴെ അയിന്റെ മുമ്പ്ൽ ഇണ്ടാക്ക്ണ്ട് അപ്പ ഓൽക്ക് പ്രശ്നവൊ അങ്ങനെ എന്തോ പറഞ്ഞപ്പോ നമ്മളെക്ക്
ഏഹ്
കുടുംബക്കാരായോണ്ട് വെട്ടിക്കൊട്ത്താ.
ആഹ് അഹ് ശരി മാങ്ങെൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ ഏതാ?
കോമാങ്ങാ. കോമാങ്ങ കാണാനൊരു വൃത്തിയാണ് തിന്നാനും രസ
ആഹ് അയിന്റെ തോൽ ഒക്കെ തിന്നുമ്പം ലെ? പിന്നെ നാടൻമാങ്ങാ തിന്ന്ണോ? ഏഹ് നാടൻ മാങ്ങാ ആഹാ ആഹ് സാധാ നാടൻ മാങ്ങ
പഞ്ചാര മാങ്ങ ആണോ?
പഞ്ചാരമാങ്ങാ മരം ഞങ്ങളെ തറവാട്ടിൽ ആദ്യം ഇണ്ടായിനി വെല്ല്യ മരം എയ്ക്കാരം പക്ഷേ കോമാങ്ങ അല്ല തോലൊക്കെ തിന്നാൻ നല്ല രസാ എടി.
ആഹ്
ചെറുത് വെല്ല്യ വെൽതും അല്ല ഇന്നാ ചെറ് ചറ്റ ചെറ്തും അല്ല നാടൻ മാങ്ങാ
പഞ്ചാര മാങ്ങകളെ ഒക്കെ പോലെ തെന്നെ ചെർതെയ്ക്കും
ആഹ് ചെറ്തെയ്രിക്കും. തോല് കോമാങ്ങ ഇൻക്ക് തോന്ന് കോമാങ്ങന്റെലെയ്റെ കടിച്ചാ വേം സുഖെയ്ര്ക്കും സോഫ്റ്റ് എയ്ര്ക്കും
ആഹ് ആഹ് തിന്ന്ണ് ഇന്റാടെ അല്ല ഇള്ളെയ് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി കളി പണ്ട് ചെറുപ്പെത്ത് കളിക്ക്ണ സമയ
ആഹ് അന്നത്തെ എന്നെ ഇപ്പം ഒന്ന് കാണാന്നെ ഇല്ലാ
യാ അഹ് ഇങ്ങനെ വിഗുംമ്പം സൗണ്ടെക്കും ഇന്നെട്ട് മണ്ടി
ആഹ് കാറ്റൊക്കെ അടിക്കുമ്പം ലെ അങ്ങനെ വീഴും എടി
ആഹ് ഞങ്ങളെ വീട്ടൽ മര്ത്ത്മ്മെ മര്ത്ത്മ്മെൽ ഉഞ്ഞാൽ അത് സാരി നോട് ഉഞ്ഞാൽ കെട്ടോല്ലോ
ആഹ് ആഹ്
തൊടിയിൽ അപ്പൊ അവ്ട്ന്ന് ഇങ്ങനെ കടക്കും. വെയിൽ വെയിലും കൊണ്ട് എന്നെ കടന്ന് ഒറങ്ങെൽ. ഒറങ്ങൊക്കെ ചെയ്യും ആഹ് ഓഹ് ഓഹ് മൂന്ന് പെങ്കുട്ടിയാളാ. അപ്പ ഓളെ അച്ഛെന് ഭയ ഏഹ് എന്താ പെങ്കുട്ടിയാളൊക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പ ഞമ്മെൾ കളിക്കാൻ വെരുമ്പം ഒന്നും ഓൽക്കൊരു കൊഴപ്പും ഇല്ല. ഉം
നൊസ്റ്റു ഇട്ക്ക ട്ടോ ഇന്നെട്ട് നമ്മെൾ കമ്പ് കൊണ്ടോയ് വെച്ച് കുറ്റിപ്പെര ഇണ്ടാക്കും ഇന്നെട്ട് മണ്ണോണ്ട് പുട്ട് ഇണ്ടാക്കാ ബുഷിനോട് കറിം എലകളൊക്കെ വെട്ടിട്ടാണ്ട് കറിം
ഓണൊക്കെ പോരേലെന്നേനി ടെ മീൻ കച്ചോടം നടത്തൂ കട്ടെയ്ത് കട്ടെയ്ത് കൊട് അത്പോലെ ലെയെറ് ലെയെറ് പറമ്പാട്ടോ ങ്ങട്ടാേരോ ലെയറ്ലും ഓരോ ക്ലാസ്സ് റൂം ന്നെ ഞമ്മളീ ടീ
ആഹ് അത് രസാവല്ലാെലേ തട്ട് കൃഷിയാണ് ണ്ടോക്ക ആന
ആഹ് അവ്ട്ത്തെര മുയ്‌വെനും അടിച്ച് തകർക്കും കുട്ട്യോളെ ത ടീച്ചറാ പറ്യാന്ന്
അന്നൊക്കെടാേക്ക്യാ വീട്ട്ന്ന് ഇമ്മാനാണാതെ വെൾച്ചെണ്ണിയും പൊടികളൊക്കെട്ത്ത് കൊണ്ട്‌രൊര് ചെരെ ട്ടേണ്ടാക്കും തീയൊക്കെ തീപ്പെട്ടി കത്തിച്ച് അന്ന് ണ്ടാക്കാൻ ആഹ് ഇണ്ടാക്കാം പൂത്യായിട്ട് ഇപ്പം ഇണ്ടാക്കാം മടി
അത്‌ ശെര്യാട്ടോ ഇപ്പൊ നമുക്ക് മട്യെല്ലേ
ഏഹ് സത്യം പിന്നെ അന്ന് അന്ന് ഉങ്ങ് ഉങ്ങ്ണ്ടടാ ഭാത്ത് ഉങ്ങ് മരം ഹെലോ ഹെലോ കേക്ക്ൺണ്ടോ ഹെലോ ഉങ്ങ് മാല്ലേ ഒരു വൈറ്റ് കളർല് പൂക്കള്ണ്ടാവും ഒര് വെള്ള കളർല് ചെറ് ചെറ്യേ പൂക്കള് അയ്മന്നെ ഒര് കായണ്ടാവും പച്ച കളറില്ലാെര് കായാ അയ്ന്റെ വിത്തയ്ന്റെ ഉള്ള്ണ്ടാവ ഹെലോ ഹെലോ കേക്ക്ണ്ടോ അതിന്റെ ഏലെക്കെ അമ്മള് എന്താ പൈസെക്കെ ആക്കി എട്ക്കേണ്ട് ന്താ പറയാ പിന്നേ ഹെലോ ഹെലോ
ഹെലോ കേക്ക്ണ്ടോ
ആഹ് ഞാൻ പോ ഞാൻ പർഞ്ഞെ കേക്ക്ണ്ടായ്ന്യോ
ആഹ് ഇയ്യ് പറീണേ കേക്ക്ണ്ട് ഇ ഇബ്ടെ റെയ്ഞ്ചില്ലായിട്ടാ തോന്ന്ണ്ട്
ഞാ ഏതെയാലും പർ ഉങ്ങേ ഇണ്ടോയ്ക്കാ
ഉങ്ങ് മൻസ്സിലായില്ല എന്താണ്ന്ന്
ഉങ്ങ് എടീ ഒരു വെള്ള പൂക്കള്ണ്ടാവും നമ്മളീ കൊന്ന പോലെയെന്നെ അതാ ജെന്താ നെൽത്ത്ക്ക് വീണ്ക് ഒര് വെള്ള ചെറി ചെറ്യെ പൂക്കളാേലെ ഒരു ഒരു വടിമല്ങ്ങെനെ നർച്ച് കുരു കുരു കുരൂ പോലെ
പാലപ്പൂവാണോ
പാലപ്പൂവല്ലെടി അയ്മലൊര് കായ ണ്ടാവും ഒരു നീളണ്ടായ്ട്ട് ചെർതയ്ട്ട് അതൊര് വിത്താണ് അയ്ന്റെ പണ്ടൊക്കെടി ഊഞ്ഞാലൊക്കെട്ടാണ്ട് ഉങ്ങ്തില് തടിച്ച മരം ഉം ഉങ്ങറീലാ എടീ നർച്ച് വെള്ള പൂക്കളൊക്കെണ്ടാവും അയ്മല്
ജ് വേ ഞങ്ങളെ നാട്ടില് വാണെ വേറെ പേര്ണ്ടാവും അയ്ന്
ആഹ് അതെയ്ക്കാരം
ഏത് പൂ ചെമ്പര്ത്തിനോട് അത്പോലെ ചെമ്പര്ത്തിനോട് താളിണ്ടാക്കീട്ട് കസിൻസാെക്കെ കൂടിങ്ങ്
ആഹ് അതൊക്കെക്കോ ചെമ്പര്ത്തി കാണല്ലവ്ടെ
ചെമ്പഴക അത് വേറൊരു എലല്ലേന്യോ ത് വേരോട്ക്കാെര്ച്ച്ട്ട് താലിണ്ടാക്കിട്ട്
അങ്ങെനെന്തൊക്ക്യോ ണ്ടായിനന്ന് എന്റെ ഉമ്മമ്മക്കെങ്ങ് ഇണ്ടാക്ക്ണ കാണാ
ആഹ് പണ്ട്
എന്തൊക്കെണ്ടായ്ര്ന്ന് അറ്യോന്ന്
മറ്റുസാനല്ല ചൊറീണെലെണ്ട് താളിക്ക്ണെ
താളിക്കണതോ, ഏത്?
ചൊറീന ഒരെല,
ഏതാണ്? ക്കറില്ല, ഒര് ആ ഇതാണോ? ഒരു നമ്മള് കൈമലടിച്ചിണ്ട അതിന്റെ അതേ പ്രിന്റ് പോലെണ്ടാവും വെള്ള കളറില്,
കഴിക്കുന്നതാ അതായത് തൊട്ടാല് ചൊറിയും, എല പക്ഷ നമ്മളത് എടുത്ത് താളിക്കും പണ്ട്, പ്പഅയ്ല്ല. തിന്നും താളിക്കും, അടിപൊളി ടെസ്റ്റ്‌,
അയേതാ എനിക്കറില്ലട്ടോ ന്നാ,
പണ്ട്, ന്റെപ്പ്പന്റെ പറമ്പിൽണ്ട് വലിയ കോമാങ്ങന്റെ രണ്ട് മരം,
ഏ ഹ്,
മാങ്ങകൾ ഇണ്ടാവുമ്പോ പറിച്ച് കുറെ കൊടുക്കൂ എല്ലാ വീട്ടിലും ഒര് പത്തെണ്ണം ഓരോ വീട്ടില എത്ര ആളെള്ള വെച്ചാ,
ആഹ് ആഹ് ആഹ്,
ഓലും പഴിപ്പിച്ച് കഴിക്കും. ഓലെത്ര കഴിച്ചുക്കുന്നോ,
ആഹ്, അന്ന് ചക്കേം മാങ്ങേ ഇപ്പൊ കിട്ടാൻല്ല,
കിട്ടാൻല്ല, ആ മരം ഓല് വെട്ടി,
ഏഹ്, അയ് ശെരി, മിനിയാന്നെങ്ങാൻ ചക്ക ന്നീന് നല്ല ടേസ്റ്റ്. എനിക്ക് ചക്ക നല്ലോ ഇങ്ങനെ വിളുവിളി ആയി ക്കരുത് വിളിവിളി, മ്പി
എനിക്ക് ഇഷ്ടല്ല പയ്, ഇഷ്ടാണ് പക്ഷെ എന്താ പറ തി
ഒരു ഓകാനിക്കാൻ വരൂലേ ഇറങ്ങൂലങ്ങിട്ട്,
അതെ, അതുപോലെ പഞ്ചാരമാങ്ങ ഇങ്കി ഇഷ്ടാണ്. പക്ഷെ കഴിക്കാൻ മടിയാ,
ആഹ്, ഏ പിന്നെ വേറൊന്നില്ലേ? നാ രിലൊരു മാങ്ങ. ന്റെ റമ്പേ അത്പല്ലിന്റെ വെര്ല്ലൊക്കെ കുടുങ്ങി, പിന്നെ ഒരു പണിയക്കരം തിന്ന്ന്നയ്ലാറ, അല്ലാഹ്,
മറ്റുസാനം ചേമ്മീ
എന്ത് ചാമ്പക്കെ?
ഉ
മാങ്ങെന്നെ,
ആഹ് മാങ്ങന്നെ,
ചുണ്ടൻ, അമ്പഴങ്ങേ, കേക്കില്ല, ജാതിക്ക. ഈ ജാതിക്ക ഞാൻ ചോദിക്കണമെങ്ക ജാതിക്ക സുഗന്ധവ്യജ്ഞാനാണോ അതോ ഫ്രൂട്ടാണോ?
സുഗന്ധവഞ്ജന അല്ലേ. അല്ല ജാതിക്കനുള്ളിലെ കുരു അല്ലേ സുഗന്ധവ്യഞ്ജനം,
ജാധിക്ക ങ്ങിനാ എന്താ തിന്നീല്ല ജാധിക്കാ,
ജാതിക്കങ്ങനെ പൊലിച്ച്ണതിന്റെ ഉള്ളില് ഒരു ഒരു ബ്ലാക്ക് കുരു ണ്ടാവും ആ ബ്ലാക്ക് കുരില്, ഒരു റെഡ് കോട്ട് ങ്ണ്ടാവും. ആ റെഡ് കോട്ടിങ് ഒണക്കിയിട്ട് അമ്മള് നന്നായിട്ട്..
ഏഹ്, അയ് ശെരി,
നമ്മളെ പട്ട, ഗ്രാമ്പു അയിന്റെക്കെ കൂടുത്തില് ആഹ് ഓക്കേ ഓക്കേ